എന്തുണ്ട് എവിടാ കോളേജിൽ പോയോ
ഇനിസ്റ്റിറ്റ്യൂട്ടി പോയില്ല ഇന്ന് സത്യം പറഞ്ഞ ഞാൻ പോകുന്നില്ല ഇന്ന് എനിക്ക് വേറൊരടം വരെ പോകാനുണ്ട്
അതെന്തുവാടി
അഫാം ഇന്ന് ഇന്ന് സത്യം പറഞ്ഞ നിനക്കറിയാവല്ലൊ ഞാൻ ബി പി എസ് ബി പി എസ് തനന്ന് അപ്പം ഇന്ന് അവരുടെ പതിമൂന്നാമത്തെ ആനിവേഴ്സറിയാണ് അപ്പൊ അതുകൊണ്ട് ഇന്നിവിടെരു മോളില് അവരുടെ കൺസൽട്ട് ലൈവായിട്ട് കാണിക്കും അപ്പോ ഞാനതിന് ടിക്കറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കതൊന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോ അതുകൊണ്ട് ഞാൻ ക്ലാസ്
എടീ സത്യം പറഞ്ഞാ നീ ഇതിനെ പറ്റി പറയും പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും നോക്കിട്ടൊന്നുല്ല സംഭവ ഇത് എന്തുവാ സംഭവം എനിക്കൊന്ന് കൊറച്ചൊന്ന് പറഞ്ഞു തരാവോ സംഭവം എന്തുവാണിത്
സംഭവം എന്ദോന്നെ താരാന്ന് വച്ചാല് ഇത് ഇതിന്നു പറയുമ്പത്തേ ഞാൻ പറയട്ടെ ഇത്‌ന്ന് പറയുമ്പോഴത്തേക്കും ഇതന്ന്പറയുമ്പ ഒരു മ്യൂസിക് ബാൻഡാണ് അതായത് ഇപ്പോഴത്തെ ഇത് എടുത്തു നോക്കിയാല് വേൾഡിലെ ഏറ്റവും നമ്പർ വൺ മ്യൂസിക് ആർട്ടിസ്റ്റ് ത്ത് അവരാണ് അതുപോലെ തന്നെ ഫാൻ ഇതാവുമ്പം വേൾഡ് വൈഡ് അവർക്ക് ഫാൻസ്ണ്ട് ഇന്ന്ന്നെ എടുത്തു നോക്കിയാൽ ഇന്ന അവർ അവർ ഒരു തൊടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പതിമൂന്ന് വർഷായി ഒരു ബാൻഡ് ഇതുവരെ ഇത്രയും ഇയേഴ്സ് കണ്ടിന്യൂസ് ആായിട്ട് പോയിട്ടില്ല അത് ത് മെയിനായിട്ട് അതിൻ്റെ കാരണം അവരുടെ ആ ഒരു ഇതൊക്കെയാണ് കാരണം അവരുടെ ഏഴു പേർ ഇത്രയും വർഷായിട്ട് അവർ ഒരുമിച്ച്ക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോ സാധാരണ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഏതൊരു ഫ്രണ്ട്ഷിപ്പ്ണെങ്കില് എന്തുവാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് അടികളും കാര്യങ്ങളും വഴക്കുകളൊക്കെ നടക്കും നമ്മളാണെങ്കിൽ പോലും വഴക്കും കാര്യങ്ങളും മിക്ക ഫ്രണ്ട്സാണെങ്കിൽ പോലും അവരെന്തേങ്കലും ഒരു വഴക്ക് വന്നാ അങ്ങനെ ഇതായി പോകും പക്ഷേ ഇവർ ഏഴു പേരും ഒരേ മൈൻറ്റോടെ കൂടി അത്രയും നാള് നിന്നോനാളെയ് ഈ പതിമൂന്ന് വർഷമായിട്ടും ഇപ്പോഴും അവർ ഓരോ വർഷം കടുതോറും അല്ലെങ്കിൽ ഓരോ ഡീൽ കടുത്തോറും ആ കൂടുതൽ ഫേമസ് ആയിണ്ടിരിക്കയാണ് ഇപ്പ തന്നെ നോക്കിയാല് വേൾഡ് കപ്പ ഒക്കെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ഫേമസ് ആയിട്ടുള്ളൊരിതാണ് അതിന് വരെ അവരെ വി തിച്ചിട്ടുണ്ട് അപ്പം അതത്രയും ഹാർഡ് വർക്കും കാര്യങ്ങള ഉള്ളോണ്ടാണേ ക്കെനിപ്പ് അവരുടെ ഫാനാെന്ന് പറയാൻ കാരണം പോലും അവരുടെ ഒരു ഹാർഡ് വർക്കും യൂണിറ്റെയൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്പ്രേറഷനാണ് അതുപോലെ തന്നെ എനിക്കിപ്പം എന്തേലും ഡൗൺ ആയിട്ടിരുന്നാൽ ഞാൻ എത്ര ഡൗണ ആായിട്ടിരുന്നാലും എനിക്ക എന്തേലും ഇത് എനിക്കിപ്പോം എത്ര ഡൗണ് ആയിട്ടിരുന്നാലും എന്നെ ഒന്ന് ഹാപ്പി ആക്കണമെങ്കിൽ അവരെ കുറിച്ച് എന്തേലൊരു കാര്യം കേട്ടാൽ ഞാൻ അവിടെ ഹാപ്പി ആകും അത് തന്നെയാണ്
എടീ ഇപ്പൊ അവരൊന്ന് പറയണ്ടേ എടീ അവരൊന്ന് പറയുമ്പോ ഈ സ്പാട്ട് പാടാ അതായത് സോങ്ങ് മാത്രമാണോ അതോ ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ ഇവര് ചെയ്യുന്നത് എന്റ പൈമന്റിങ്ങനെ സ്റ്റേജില്
സോങ്ങും ഡാൻസും എന്റെ ർടൈൻമെൻറ് ക്കെ തെറ്റുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി നമക്ക് നമ്മളെ നമ്മക്ക് നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മൾക്ക് നമ്മളെ സെൽഫ് ലോ യ്യാനും സെൽഫ് ലോ ഇൻക്രീസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ന ക്കണ വാല്യു കൊടുക്കണം ന്നും നമ്മുടെ വെല നമ്മളങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് തരാൻ അവര് ഒരുപാട് കര രീതിൽ അവർ പറഞ്ഞു തരും അവരുടെ പാട്ടിൽ കൂടെക്കെ അവർ പറഞ്ഞു തരുന്നത് അത് തന്നെയാണ് സെല്ലി ലോവിനെ കുറിച്ചും ഹ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച ച്ചാണ് അവരകൾ
ത് ഏത് ഏത് കൺണ്ട്രിയിലുള്ള ആൾക്കാരാ
ഇവര് സൗത്ത്‌ കൊറിയൊള്ളയാണ്
പക്ഷെ അപ്പം അവിട്ത്തെ വ ലാംഗ്വേജ് ഒക്കെ നിനക്ക് എങ്ങനെ മനസ് ലോൺ ട്രാൻസ്ലേറ്റ് ചെയ് ചെയ്
ട്രാൻസ്ലേറ്റ് ചെയ്യും കാരണം നമുക്ക് എനിക്ക് ലാംഗ്വേജ് പഠിക്കണെമെന്നുണ്ട് പക്ഷേ അത് അതങ്ങനെയൊക്കെ പ ച്ച് പാടാണ് നമ്മള് ട്രൈ ചെയ്യുന്നുണ്ട് അതോണ്ട് ഞാൻ മനസ്സിലാൻകയ്യാത്തത് പ്പം ഇംഗ്ലീഷില് സർ സ പ്ലേറ്റിലും കാര്യങ്ങളും ഉണ്ടല്ലോ
ആഹ് അപ്പൊ അതുള്ളൊണ്ട് അറിയാല്ലേ പിന്നെ അതുപോലെ തന്നെ ആത് അതുപോലെ തന്നെ ഇവര്ന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സംഭവങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ അതില് ഈ അപ്പൊ ഈ പർപ്പിൾ കളർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ന് അവര് ഉദ്ദേശ ന്നവറടി കോടാണോ
അവരുടെ കോഡാണെന്ന് വെച്ചാല് ആ അവരുടെ ഒരു ഹ്കളറ് കളർ ടീമാണ് അത് പണ്ട് തൊട്ടെ ഇപ്പ ഒരു അതായത് ഇപ്പോ അവരുടെ തന്നെ ലൈഫ് സ്റ്റിക്ക് ഉണ്ട് ലൈഫ് സ്റ്റിക്ക്ന്ന് പറഞ്ഞാല് ഓരോ ഗ്രൂഫ്സിലും അവർ ഇങ്ങനത്തെ അതുപോലെ തന്നെ ബീ ഫീസ്പോലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ വേറെയും കുറയിലുണ്ട് അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് പണ്ട് തൊട്ടേ ആർ പി എസ് ബി ടി എസും പറഞ്ഞ് പറഞ്ഞ് വന്നുകൊണ്ട് ആ ഒരു കളർ കളറ് അങ്ങനെ ആയി പറയുന്നയാണ് പിന്നെ പറപ്പിള് മീനിങ് ഉണ്ട് ഒരുപാട് മീനിങ് ഉണ്ട് അപ് പ്പം അതിന്റെയിട്ടുള്ള രീ
ഉം മനസ്സിലായി പിന്നെ വേറെന്തോ ഉണ്ട് എന്താ ഇൻസ്റ്റ
പിന്നെ നിനക്ക് അങ്ങനെ ആ അതൊക്കെ അറിയണം തോന്നുന്നുണ്ട് അല്ല നിന ക്ക്‌ അങ്ങനെ ഏതേലും ആർട്ടിസ്റ്റിനെൊക്കെ ഇഷ്ടമുള്ളണ്ടോ ഫേവറേറ്റ് ആർട്ടിസ്റ്റോ
എനിക്കങ്ങനെ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകള് അങ്ങനല്ല ഇഷ്ട്വ ഇഷ്ട്വല്ലന്നല്ല എല്ലാവർക്കും അവ അവരവരുടേതായ കഴിവുകളും കാര്യങ്ങളൊ ഉണ്ടല്ലോ പക്ഷെ എനിക്കങ്ങനെ ഇന്നവരെ എന്നുള്ള ആരാധനൊന്നുല്ല എനിക്കിപ്പം നമ്മുടെ മലയാളത്തിലാണെങ്കിലും പക്ഷെ നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് തോന്നുന്നു നിനക്ക് ഭയങ്കര ആരാധനയാ
ഇല്ല ഒരിക്കലും ആരാധനയല്ല കാര് അ ഞ കൊച്ചിലെ തൊട്ട് ആണെങ്കിലും എനിക്ക് വേറെ ഒരു ഇതിലോടും എനിക്ക് അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല പക്ഷെ ഇവരോട്ന്ന് പറയുമ്പം അതൊരിക്കലും ആരാധനയല്ല നമ്മള് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരാളോട് നമുക്ക് തോന്നുന്നൊരു ആ റെസ്പെക്ട് റ്റവും ഇഷ്ടമൊക്കെയാണ് എന്നെ ഇപ്പോൾ എത്ര എത്ര ഡൗൺ ഡൗണായിട്ടിരുന്നാലും ആ ചിരിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റുമെങ്കിൽ അവരെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഒരിതാണ് അല്ലാതെ ഒരിക്കലും അങ്ങനൊ ഒരു ആരാധനയല്ല ഇപ്പം ഞാൻ എത്രയൊക്കെ പറഞ്ഞ് എന്നാലും നിനക്കത് റിലേ
കാരണം എന്റെ മൈനൻഡ് വേറെ ഐന്റെ മൈൻഡ് വേറെ നിന്റെ മൈൻഡ് വേറെ
അങ്ങനെല്ല ആ എന്തുവാ നിനക്ക് അവരിപ്പ എന്താ ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പ ഈ ഒരു ഇവരുടെ ഫാനകുന്നന് മുമ്പ് ഒരുപാട് പേര് പറഞ്ഞ് ഞൻ കേട്ടിട്ടുണ്ട് പക്ഷെ അപ്പ എനിക്ക് അങ്ങനെ വല്ല്യായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് ആവശ്യം വന്ന സമയത്ത് ഞാൻ അവരെ കുറിച്ച് കേട്ടു അറിഞ്ഞു ഞിൻ തന്നേ കുറിച്ച് അറിഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് അവരോട് ഇഷ്ടം തോന്നിയെ അല്ലാതെ ഒരാൾ പറഞ്ഞ് എനിക്കൊരിക്കലും പറയുന്നേട്ട് എനിക്കൊരിക്കലും അവരോട് എനിക്കൊരിഷ്ട്ടോ കാര്യോ തോന്നീട്ടില്ല എനിക്കാവശ്യം വന്നപ്പോ ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചു അതിലൂടെ ഞാൻ ഓരോന്ന് കേട്ട് കേട്ട് കേട്ടാണ് ഞാൻ ഞാനായിട്ട് ഇഷ്ടപ്പെട്ടതാണ് അങ്ങനെ
ന്നെ ഞാനും ചെയ്തതാണ് കാരണം എനിക്കൊന്ന് നീ തന്നാന്ന് തോന്നു ഞാന് നമ്മള് തമ്മില് ഓ നേരത്തെ ഒരു കോൺവെർസേഷൻ വന്നപ്പം ഇങ്ങനെ നമ്മള് അവരെ പറ്റി പറഞ്ഞപ്പം ഞാനിത്പോലൊന്ന് സെർച്ചെയ്താരുന്നു അവർടെ രണ്ട് മൂന്ന് പാട്ടൊക്കെ ഞാൻ കേട്ടാരുന്നു പക്ഷേ എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ സ്റ്റൈലും പാട്ടും സോങ്ങിൻ്റെ ആ ഒരു രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കെന്തോ ആ നിനക്ക് നിൻ്റെ മനസ്സിലോട്ട് കേറിയതുപോലുള്ളൊരു സംഭവം എനിക്ക് കയറിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലോട്ട് കൂടുതൽ ഇൻവോൾവ് ആ വാഞ്ഞത് മൻസി
ആ അതങ്ങനെ പെട്ടെന്ന് വരുല്ല അല്ല അതങ്ങനെ പെ ട്ടെന്ന് നമുക്കിപ്പം അതാവൂല്ല ഇപ്പം നിനക്കിപ്പം ആ ഇപ്പം നിനക്ക് ആ ഒരു ടൈം വരുവല്ലോ അത് ബി ടി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ നിങ്ങക്ക് എപ്പഴാണ് ആവശ്യം വരുന്നാ സമയത്ത് ഞ ങ്ങളായി ട്ട് നിങ്ങളെ മുമ്പിൽ വരുന്ന് അതായത് ഏ പ്പം ഒന്ന് രണ്ട് പാട്ട് കേട്ടാ ഇപ്പ അങ്ങനൊന്നും ഇതാവണംന്നില്ല പിന്നെ ഇപ്പ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേപോലെ ആവണന്നില്ല അത് ശെരിയാണ്
അപ്പൊ അവരുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു രീ ഒരു ഇത് ഫുൾ ഇതാണോ അതോ അവർക്ക് ഈ എഡ്യൂക്കേഷൻ അവർക്ക് വിദ്യാഭ്യാസം അങ്ങനൊന്നു ല്ല
ഉണ്ട് അവർക്കെല്ലാവർക്കും വിദ്യാഭ്യാസ സം കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെല്ലാരും പഠിച്ച് ഇപ്പം ഇപ്പം അവർക്കൊരു മുപ്പത് എല്ലാവരും ഏകദേശം തേർട്ടീസ് ഏ കഴിഞ്ഞട്ടൊക്കെ ഒണ്ട് അപ്പം അവരെല്ലാരും ഓരോരോ കൊ പടി പ്പൊക്കെ ഏകദേശം കഴിഞ്ഞ ടൈമിലാണ് ഇതിലോട്ട് ജോയിൻ ചെയ്തത്.
ഇതിന്റെ തന്നെ എന്തോ ഒരു ഗേൾസ് ടീം ല്ലേ ഇതിപ്പ ബോയ്സ് ടീമല്ലേ ഇപ്പൊ ഇതിനെന്തോര്
അയ്യോ കെ അങ്ങനെയല്ല അങ്ങനല്ല ഇവർ ന്നെ ഒരു എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ അതായത് ഒരു പത്ത് നൂറിന് മേളിൽ ഇതുപോലത്തെ ഗ്രൂപ്പ്സ് കൊറിയേലുണ്ട് പക്ഷേ അകെ ആൾക്കാർക്ക് അറിയാവുന്നത് ഇവരെ മാത്രമേ ഒള്ളൂ അതായത് ഇവരെയാണ് ഇവരുടെ പാട്ടുകളാണ് കൂടുതലും കേട്ടും
പക്ഷെ അതുപോലെ തന്നെ വേറൊരു ഡൗട്ടുണ്ട് ഒരു വല്ല്യ ഡൗട്ടാന്ന് വെച്ചാ അവരുടെ ഫേസ് എല്ലാം ഒരു ഓരോൾമോസ്റ്റ് നല്ല സിമിലാരിറ്റി അയിരിക്കും അപ്പൊ എങ്ങനെ മൻസ്സിലാവുന്ന് എന്ന് വച്ചാ നമ്മുടെ ഇന്ത്യേലെന്ന് പറയുമ്പോത്തേനും നമ്മുക്ക് പെട്ടെന്ന് എല്ലാരേം മനസ്സിലാക്കാൻ പറ്റും കാരണം എല്ലാവർക്കും എന്തെങ്കിലും ഭയങ്കരമാന ചേഞ്ച് ആണ് പക്ഷെ അവര്ന്നറയുമ്പോത്തേക്കും എല്ലാരും ഒരേ ഫേസ് കട്ട് പോലൊക്കെ അപ്പൊ അത് സംഭവം അതെങ്ങനെ ക്ലിക്കാവും
അത് ക്ലിക്കാവുന്ന അഹ് നമുക്ക് തോന്നലാണ് എനിക്ക് ഫസ്റ്റ് ടൈം കണ്ട പ്പഴും എനിക്കുങ്ങനെന്ന തോന്നിയേ എല്ലാരും ഒരേപോലിരിക്കുവാന്ന്. പക്ഷെ നമ്മൾ അതൊക്കെ അ മനസ്സിലായി അതായത് ഇപ്പോ നമ്മളെ പറയും നമ്മക്ക് അങ്ങനെ നമ്മളെ പക്ഷെ പൊറത്തുള്ള രാജ്യക്കാരെ നമ്മളെ കണ്ടാലും ഇന്ത്യക്കാരെല്ലാരും ഏകദേശ സെയ്മാന്നെ അവര് പറയത്തുള്ളൂ അതുപോലെന്നെയാണ് നമ്മക്ക് അവരും, പക്ഷെ ഇപ്പ അവരെ കുറിച്ച് അറിഞ്ഞ് കഴിഞ്ഞപ്പോ ഇപ്പ എനിക്ക് അയ്നകത്ത് ആരെ എങ്ങനെ ആരെ കാണിച്ചാലും അത് ആരാന്ന് എളുപ്പത്തി പറയാൻ പറ്റും കാരണം, നമ്മളത് ഒരുപാട് അതിനെക്കുറിച്ച് അവരെ കാണാത്തോണ്ടും അറിയാത്തോണ്ടാണ് എല്ലാരും ഒരേപോലെ തോന്നുന്നത്
നിനക്കെന്ന ഇത്ര ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കി അവരുടെ ആ രാജ്യത്ത് പോവാനുള്ള കാര്യങ്ങൾ നോക്കി കൂടെ പഠിച്ച് സെ
നമ്മക്കിപ്പം ആഗ്രഹുണ്ട അങ്ങനല്ല അവരുടെ പ്രോഗ്രാം ആണെന്നേള്ളൂ അല്ലാതെ എനിക്കിപ്പം ആ രാജ്യത്ത് പോയി സെറ്റിലാവണനൊന്നും ആഗ്രഹൊന്നു ഇല്ല അവരുടെ
അല്ലടി സെറ്റിലാവുന്നതല്ല സെറ്റിലാവുന്നതല്ല എന്താ ഈ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം കാണാ പോന്ന കാര്യാ ഞാൻ പറഞ്ഞത്
പ്രോഗ്രാം കാണാൻ പോണോന്നുണ്ട് അത് അതാണ് ഇപ്പ എനിക്കിപ്പൊരു വർക്ക് ചെയ്യണമെങ്കിലോ പഠിക്കണമെങ്കിലോ മെയിനായിട്ടുള്ള മോട്ടിവേഷനും കാര്യങ്ങളും അത് തന്നാണ്, അതിനകത്തോട്ട് അവരുടെ ഇത് കാണാൻ പൊണോന്നുള്ളൊരു മോട്ടീവിലാണ് ഞാൻ മെയിനായിട്ടും ഏഹ് പഠിക്കുന്നയും ജോലി ചെയ്യുന്നെയൊക്കെ അപ്പൊ അതെനിക്കൊരു മോട്ടിവേഷനാണ്
നമുക്കിപ്പൊ ഒരു മോട്ടിവേഷൻ നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കി അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെ കാരണം ഓരോത്തർക്കും ഓരോന്ന ല്ലേ ഓരോ കാര്യങ്ങള് ഇപ്പം ഒരാൾടെ മൈൻഡ് നല്ലൊരു പീസ് പീസ്ഫുൾ ആവണന്നുണ്ടെങ്കി അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പഴായിരിക്കും ഇപ്പ നിനക്ക് ഇഷ്ടം ഇഷ്ടപ്പെ ട്ട കാര്യം അതാണ് അ നീ എന്തര് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അതുപോലെ തന്നെ ഉള്ളൂ പിന്നെ പിന്നെ വേറെന്തോ ഉണ്ട് ഉം ഓക്കെ
ഉം ഓക്കെ